ഹൽ എവടെ ചെങ്ങായേ
ഉം നാട്ടിലില്ല പുറത്തന്നെ ഉള്ളെ ഉം വർ ക്കന്റെ ഓയല്
ഓ
പോർത്താള്ളേ ഉം ഇജ് വ്ടെള്ളത് നാട്ടില്ണ്ടോ
ആ നാട്ടില് ഞാനിങ്ങനെ ബോറടിച്ചിരുന്നപാളെ നമ്മള് ഇതി പണ്ടത്തൊക്കെ വിച്ച
ആ ഡബ്ല്യൂ ഡബ്ല്യൂല്ലേ അത് നൊസ്റ്റാൾജിന്നെയണല്ലേ ചെറുപ്പത്തിലൊക്കെ എത്ര കണ്ടുണെനും.
ഉം ഓ സത്യം ഞാനൊക്കെതിരുന്നു ഞാനാതിരുന്ന് കണ് നമ്മളെ പണ്ടത്തെ പ്ളേസിന്റെക്കെ നമ്മെ ഇവരൊക്കെല്ലേ ജോൺസിനെസ്റ്റീഡോ ബിക്ഷോ ഓ ഓഫ് പിന്നെ ഇപ്പൊ അവക് കൊറെ ആൾ എനികപ്പത്തെ ആൾക്കർനെ ഇഷ്ടമല്ല കാരണം അതുകൊണ് ങ്ങനെ ഇപ്പൊ കാണാറുല്ല പണ്ട നമ്മള ഈ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മള് സ്കൂള് കഴിഞ് ഓടി വരത്തില്ലേ
ആഹ അന്ന് ഈ സ്റ്റിക്കറിന്റെ സ്റ്റിക്കർ വലൊക്കെ ഉണ്ടാവും ഒരു സൈഡില് ക്രിക്കറ്റ് കളിക്കാരുടെ ബാക്കില് ഗുസ്തികർ ആ അത് ഭയങ്കര രസണ്
ന്താറിയോ പ്ലസ്ടുലൊക്കെ ടീച്ചർമാര് കാണാത കൊണ്ടോവും ന്നട്ട് അവര് റാങ്കിങ് ഒക്കെ വെച് നല്ല കഞ്ഞെട്ക്കും അതൊരുനൊസ്ച്ചുന്നെയല്ലേ നീ ഇജ് ജ് പോയിട്ടുണ്ടോ ഇജ് കൊണ്ട് ഇജ്കൊണ്ടര
പിന്നെ കൊണ്ടോറുണ്ടന്നത് ഭയങ്കര കോ കോമ്പറ്റീഷനല്ലേ എ കളിക്ക സ്റ്റിക്കർ വാങ്ങുക ഏ എന്നിട്ടങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കൊറ ഉണ്ടാക്കുക അതൊക്കെരു ആ അതെ.
കൊണ്ടോവും ചിലപ്പോ തിരിച്ചരുമ്പോ ഒരു പൊഗ ട്ടിയെ ച്ചിരിച്ചത് ഇപ്പോഒന്നും ഉണ്ടാവില്ല. ചെപ്പോ അമ്പോണ്ണം പോയാലും നൂറെണം തിരിച്ച് കിട്ടും പിന്നെ അതില് കൊറെ ഇപ്പോ
നല്ല അടിപൊളി ചെയ്തില്ലേ
ഏയ് ഇപ്പത്തെ കുട്ടികൾക്ക് ഈ ഗുസ്തി എന്താന്ന് പോലും അറി കാർണം പണ്ട് ഇപ്പൊതന്നെനമ്മളെ ഈ റമസ്റ്റുരിയോ മാസ് രിച്ചരുന്നു അവന്റെ ഫേസ് ആർക്കും അറിയില്ല. എ ഇന്റെ മെൽ ഫേവററ്റ് റമ ജോൺസിലേക്ക് മൂന്ന് ഭയ ഇതാണ് റാൻഡ്ന്ന് പറഞ്ഞ ഇപ്പരും ഞാനരു വില്ലന്റെ ബാത്തകാണ ട രു വില്ലന്റെ ഫേസ് ക് ആ ഇപ്പോൾ ആരപ്പം ടീംമാലും പെട്ടെന്ന് ചതിക്ക് ചതിക്കും അവര് അതുകൊണ്ട് എനിക്ക് ഒരു ഒരു ദേഷ്യണ് കാരണം ജോൺ ടൈമില്നല്ല ഫ്രണ്ട്സ് ആക്കാലോ? ഒരു രണ്ട്മാസ ഇവരിങ്ങനെ നല്ല ഘട്ട ഫ്രേഷിപ്പായിട് പെട്ടെന്നവരപെട്ടെന്ന് ഫൈറ്റ്
പിന്നെ രസം എന്താ വെച്ചാല് ഞമ്മളന്ന് വിചാരിച്ചതൊക്കെ റിയലാണന്നാണ് ഏ ഇതല ആക്ടിങ്ങാണറിഞ്ഞത് നമ്മളിത് ഭയങ്കര റിയലാണ് ആ അടിക്കണ റിയൽ ആണ് ആ എന്റെ ഫേവററ്റ് ജോൺസൻ നായിരുന്നുട്ടോ അത് തുടക്കം മുതലേ ഇപ്പളും ജോൺസിൻ ഏ അ ജോൺസിനൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതൊക്കെയുണ്ട് ഏ ജോൺസിന ആ ഒരു ടീഷർട്ടും എന്തൊക്കെ ഇട്ട് വരുന്നൊരു ഹാഫ്ഷോർട്സ് ഇട്ട് വരും കൈമാറ്റ യൂബിന്ന് പറഞ്ഞ സാധനണ്ടാവും തൊപ്പി ഒരു തൊപ്പിയൊണ്ടാ എല്ലാത്തിനു ഡിഫറൻ്റായിരുന്നു ജോൺസ് എന്നിട്ട് വന്ന് കയ്യെക്കെ ഒരു ആക്ഷനുണ്ട് മോനെ യെസ് സാധനം ഇതിപ്പ എല്ലാത്തിനും അവസ്ഥ റൊക്കെ അടിച്ചിട്ടും
ഓ സത്യം അടി കൊള്ളൂട്ട ആദ്യം അവര് നല്ലോണം അടി കൊള്ളൂ ഇങ്ങോട്ടാദ്യം ഫസ്റ്റ് അടി കൊണ്ട് കൊണ്ട് കൊണ്ട് കൊണ്ട് ലാസ്റ്റ് ആളൊരു കമ്പാക്കിണ്ട്
നിക്ക് ഇഷ്ടായിനി
ആ എനിക്ക് രമശൂര് ഇഷ്ടം കാരണം എന്താ വെച്ചാ
ആ ആ മാസ്ക് ആ അതന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും പറ റെസ്റ്റോറന് അത് കാണാൻ പറ്റുമോ പിന്നെങ്ങനെയൊക്കെ ഉണ്ടോ അവന്റെ മുഖമൊത്തം അതൊണ്ട മാസ്
ആഹ് പക്ഷെ കണ്ടൂലട്ടാ അവസാനം അവനും ഫേയ്സ്‌യാൻ കണ്ടു
ആ അത് ഒരു ഇതില് റിവീൽ ചെയ്തു ഏതോ ഒരു ഇതില് ആ അതെ അതെ അങ്ങനെണ്ടായിരുന്നു അഗസ്താനോനിക്കോർമ്മ വരുന്ന വച്ച്ഴിഞ്ഞാ ആ റിവ്യൂ കേറിയിട്ട് ആ ദിവ് വല ദീപ് കിടന്നിട്ട് തങ്ങട്ട് ടിങ്ങട് ഇങ്ങനെ പോം
സത്യം ഞൻ തന്നെ അവന്റെ ഒരു ഉ കാരണ ഒരുഗ പണ്ട് അങ്ങത്തെ ആൾക്കാരില്ല. ഇങ്ങനെരിങ്ങിചാട്ണും ഇരു മറ്റേ മ്മള് ച കിജാനും വനക്കല്ലേ അവന്റെ ബേസില് അവന്റെ ചാട്ടം. ആദ്യോന്ന് വട്ന്ന് കട്ടെയ്ത് അവിട് പ്പിൻ മേലെച്ചാടി തലമുറ കറങ്ങിട്ത്ത്
ചൊറിയന്റെ സ്പെഷ്യാലിറ്റി അർ
ന്നെ പറമ്പം മ്മള് ബല്ലേ ബിക്ഷോ ബിക്ഷോനെ പറ്റിന്തന്നെ
ഔ ഭിക്ഷോ ഭിഷൊ തടിച്ചിട്ട തടി ആ തട്യട്ട് വരൂ ഏഹ് ആൾക്കാര് കൊറെ അടി റ്റുകൊയ്സ് തതായ്താവുമ്പം പറ്റൂല അമ്മളി ഈ ആനനെ പോയ്ക്കാണ്ട് കുത്തണമായിരി. ആന അറിയ പോലും ണ്ടാവുല
നമ്മൾ മാച് കണ്ടിട്ടു മുപ്പതാൾക്കാര്ള്ള കളി ഓരെല്ലാരിം പൊർത്ത്ക് ട്ട് പൊർത്ത്ക് ട്ട് ലാസ്റ്റ് ആരാകത് താവുണു അയളി ജയിക്കും ആ കളിയെ കാണണം പണ്ടത്തെ നമ്മളെ ഈ ഭിക്ഷോ മ്മളെ ഗ്രേറ്റ്ഖാനൊക്കെണ്ട് വരും എല്ലാരും അള കൂടിടുത്താലൂ പക്ഷെ മെയിനായിട്ട് എല്ലാ പ്ലെസും ഗ്രേറ്റ് കാജും ചേട എന്നിട്ട് ഇവന്മാരൊരു കൊതറല് ഇണ്ട് റ്റൊക്കൊത്തല് ഒക്കെ പാടെടു
ആഹ് ബിക്ഷ ബിക്ഷക്കൊത്ത് കൊതറിയാ മതി എല്ലാരും പോറ-
ത്തിയോ അവന്റെ ഒക്കെ അത്ര പോയി പക്ഷെ അവന്റെ രീതില്ലേ മറ്റേ ആഹ് കൈയ്യും പിടിച്ചിങ്ങനെ ചൂരുട്ടി പിടിച്ച് കിട്ടീലെ തലയ്ക്ക് അത് കിട്ടിയന്നു സ്പ്പോട്ടില് അതളക്കണ പിന്നെക്കെ പ്രത് എനി ത്തിനിൽക്കാ ന്ന്ള്ളത് പ്പ ദൈവ ദൈവത്തിനെ അറിയത്തുള്ളൂ ആ പഞ്ച മാണ്ടാ പ
ഇത് ആദ്യം ഒപ്പിടലല്ലേ കോൺട്രാക്ട് നമ്മള് മരിച്ചല്ലോന്നും കുഴപ്പല്ല അങ്ങനെ ങ്ങനെണ്ടല്ലൊല്ലേ
ഇവര് ആദ്യം പ്രാക്ടീസ് ചെയ്യ്ണ കണ്ട് തോന്ന്ണു കഴിഞ്ഞ മുമ്പത്തെന്നെ ഇങ്ങനെ പിന്നെ ഫിക്സഡാണ് ആദ്യം ഇങ്ങനെ ചെയ്യണം പക്ഷെ ആ കാരണം ഇ അയിന്റെ പേര്ന്ന് അങ്ങനെയാണേ ഡബിൾ ഡബിളീന്ന് ഈത് ല്ല മറ്റെ ഡബ്ല്യ ഡബ്ലൂ ഈന്റെ പെര എൻ്റർടൈമൻ്റ് ന്നാ അർത്ഥം അതിനർത്ഥം അമ്മള് എന്റർടൈൻ ചെയ്യിപ്പിക്കുകന്നാണ് നമ്മളൊരു മൂവി ഇറങ്ങീണ് ഒരു മൂവി ചത്തപ
ആഹ് അ അത് ഞാൻ പറയാ നിക്കേനി അതാണ് എന്റെടൈമെന്റ് കോസ് ചോം ഗുസ്തിന്നാണ് അയിന് പറയ കോസ്റ്റൂം ഗുസ്തി ആ അതെ
ആ കാണുന്നവരെ എന്റെർടൈൻ ചെയ്യിപ്പിക അതാണ് പരിപാടിന്ന്ള്ളത്
അല്ല അവർ ക്യാഷ് കിട്ടിയാൽ പോരെ അവർ അതിന് വേണ്ടി ഒരുരുട്ടപ്ലം അപ്പൊ അത അത് വർക്കിങ്ങു ആയി
എക്ക് ഈ ഇത് പറഞ എപ്പോഴും വറക്കാറത് പേര് അണ്ട ടക്കറിന്റെ പേര് അണ്ടടക്കർ ആ മരിച്ചിട്ട് കുയ്യീന്ന് നീച്ച് വന്നത് ഏ അതൊക്കെ വിശ്വസിച്ചൂടോ അണ്ട ട ഞാൻ നമ്മൾ കാണ ആ ചെങ്ങായിനെ കണ്ടാത അത്ര പേടിയാവും ചെയ്യും ആ അ എണ്ട്രി അശ്ക്കോണിക് എൻട്രിയാണ്
ആ ഐഡൊക്കെ വെട്ടി തീയൊക്കെ പാറി ഒരു സ്ലോ മോഷൻ ഉണ്ട് കോട്ടും തൊപ് പെക്കറ്റ
അതെ സത്യംപറഞ്ഞാ വിശ്വസിക്കുലടാ മരിച്ചിട്ട് നീച്ചെന്ന് ന്നുള്ളത് അത അന്നതൊക്കെ വിശ്വസ ചില്ല എന്താപ്പ ചെയ്യാ
അനക്ക് ഓൻ്റെ അനിയനാരാ ന്നറിയോ
ഓനൊര് കെയ്ലാ ആ കെയ്ൽ ആകെയ് ഇതും സീനാണേ ചെയ്ത് ബോഡിയാണ് ബോഡിയ അ മുഖത്ത് മറ്റേതൊക്കെ ക
ആ അതെന്നെ ആള്കൾ ആള് പിന്നെ അൽമാസ്കൊ മാസ് എല്ലാരും കളിക്കൂട്ടും
ആ കളിക്കും ആര്?
ആള് ഇതേമാരിയാ വന്ന് സ്റ്റേജി കേരീറ്റ് ഒരു കാലോണ്ടട് ച അത് ചവുട്ടി കയിഞ്ഞാ തീ നാല് സൈഡിന്
ഉം പറഞ്ഞല്ല ആൾക്കാര് അയിന്റെടെ ജീവി തി എന്തും ചെയ്യുംഇത് ആദ്യേ പ്ലാൻ ചെയ്ത് സ്കിറ്റ് റെഡി ആയിക്കാരായി ആഹ്
ടേക്ക് പറഞ്ഞ് പേടിപ്പിക്കാ അതേമാരി ഫിനിഷിങ്ങ് അവൂ റഫറി കോമഡി എന്താച്ച റഫറി അറിയാതെ പോയി തൊ താന്ന് റഫറി തെ ചൂകും. റഫറി ന്നിട്ട് ഒരു മണിക്കൂർ ണീച്ചുലാ അനങ്ങാതെ കിടക്കും. അതൊക്ക ഓടി സാന
ഞങ്ങക്കൊരാളായിരുന്നു ആദ്യം റഫർ ചെയ്യും പിന്നെ അയാൾ ഗുസ്തിക്കാരനായി മാറി. അങ്ങനെ ഒരാളുണ്ടല്ലോ? എന്റെ മൈൻഡില് ഇണ്ട് ഒരാള് പേര് ഇങ്ങട് കിട്ടണില്ല. റാങ്കിങ്ങില് മൂന്നാം സ്ഥാനത്തൊക്കെ വന്നി അ
തന്നേ ഗോകൃഷ്ണറാവൂലാ?
പിന്നെ തിരിച്ച് വന്ന് അടിച്ച്
വേറെ ആരാണാവോ പക്ഷേ അറിയാം പക്ഷേ എനിക്ക് ഫറിയായൊന്നില്ല പറയില്ല കാരണം
ഉം പിന്നെത് ബോബ്ലൻസറോ അങ്ങനെ ആരല്ലോ ഇല്ലേ ആഹ് ബ്രോക്ക്ലൻസറ്. ന്നെ ഗ്രേറ്റ് കാളിലേ ഗ്രേറ്റ് കാളൊക്കെ ഞാന് ആകെ പേടിച്ചരുത്. ഞാൻ റാങ്ക് വൺ ആണെന്ന് വെ ക്കറിയാം അറിഞ്ഞ കാലത്തും അർജറ് ആഹ്
പിന്നെ സാ സാ സാമാന ബോഡീണ്ട് എന്താ ബോഡി അവന്റെ ചെക്കന് കയ്യില്ലേ നമ്മള് തലേമ്മേ വെച്ചാ നമ്മളെ കയ്യൊരു പന്താക്കാനറിയാം ഓന്ക്ക്.
ആഹ് അത് ഞമ്മളെ മുന്നൽ മുരളി പടല്ലേ ടൊവീനോന്റെ അയിന്റെ പ്രൊമോഷന് ഗ്രേറ്റ് കാളിടെ മറ്റേ വീഡിയോ ഇണ്ട് കണ്ട്ക്കുണോ ആഹ് അയില് കാണാൻ വല്യൊരു മനുഷ്യനേനും ത് ഏഹ് പ്പൊ വീടുണ്ട് ഏഹ്
കാരനാണ് അതോണ്ടാണ് ഏത് ഗേറ്റ് കളി ഇന്ത്യകാരനാണ് സിക്ക് കാരനാണ് ആള് അതാ ഒന്ന് നമക്ക് പിന്നെന്താ മ്മളേ എ ജോൺസിനീ ജോൺസിനിന്റെ മൂവിസ് എന്തേലും കണ്ട്ക്ക്ണോ?
കണ്ടുക്ക്ണോന്നോ ഫ്രാൻസ്റ്റാൻ വീരിയെസ്സ്. പിന്നെ ഒരു സീരീസ് ഇണ്ട്. പീസ് ബ്രേക്കറ്ന്നർഞ്ഞ്ട്ട്. കണ്ട്ക്ക്‌ണോ ഇല്ലല്ലോ. കണ്ടോ ഔ അത് കാണണം. അയില് സൂപ്പർ ഹീറോ ആണ് വീ ജോൺ. മണ്ടനായ സൂപ്പർ ഹീറോ. അടിപൊളി സീരീസാണ് ആഹ്.
ക്കെ ഞാ കണ്ടുകുണു കേ മറ്റേ ഏതോ ഫോറസ്റ്റ് കാട്ടില് പോയിട്ട് ഇവരെന്തോ ചെടി ഇട്ത്ത് തിന്നും ആദ്യം. ഓന്റെ ഫ്രണ്ട് ആദ്യം ട്ത്ത് തിന്നും. അപ്പോംമ്പറയും മറ്റേ ഇതില്ല മഷ്റൂം മാജിക് മഷ്റൂം മാര്ത്തെ ഒരു സാനംല്ലേ മറ്റേ കഞ്ചാവ് മാരി ന്തോരു സാ
ആഹ് ഇവര് ജു നിധി തേടി
ആഹ് അതന്നെ എനിക്ക് എനിക്ക് ആഹ് മുഴുവൻ കണ്ടിട്ടില്ല. ഷേ ന്നാലും അയിന്റെ ഇ പ്പാർട്ടണ്ട് കൂടുതല് മൻസ്സ്ലായില്ലേ? ആ സംഭവം കോമഡി സാന ത്ത് കഴിക്കും. അപ്പൊയില് എന്താ പറല് എനിക്ക് എല്ലാ കാ വന്നോന്നോ, നിന്നെ വല്തായി കാണോന്നോ എന്തായീ പറീ ന്നിട്ട് ജോസിനി പറിം അത് കഴിക്കരുതെന്നണ്ട് പറീമ്പൊ പിന്നെ വായിക്ക്ടും ഇന്നട്ട് ജോസിനെ എടുത്ത് വായി ക്ക്ടും കാരണം ജോഷിനി സത്യം പറഞ്ഞാൽ കോമഡി എല്ലാം വർക്കാവുണ്ട് ആൾക്ക് വാക്സിൻ
ഇതെല്ലാം ആക്ടി ആയിക്കടക്കുവോ ഞാൻ പറഞ്ഞ സീരീസ ഒക്കെ കണ്ട മനസ്സിലാവും കണ്ടപ്പോ വിചരിച്ചും കൊച്ച് ഓടിക്ക്ണെ വല്ലതൊന്നും അഭിനയിക്കടില്ലല്ലോ അത്ര ആക്ക്ഷനലള്ളോ ചെറോടല്ല ഇല്ല ഫോക്കസ് പക്ഷെ ഇതിലെ നല്ല ആറ്റീവ വരുന്നുനോണ്ട്
ജോൺസിനതിനൻ നവർഗീയതത്തം എന്നാണ്ർഥം ഒരിക്കലും വിട്ട് കൊടുക്കത്തില്ലന്ന് മീൻസ് നമ്മൾ ത്രീ റ്റു നമ്മ കഴുതിൽ പിടിച്ച് ലോക്ക് നമ്മലെ തോറ്റ തോറ്റന്ന് പറയുമ്പോ അവർ കേക്കുന്ന ജോൺസിനന്റെ ഒരു സംഭവം പക്ഷെ ജോൺസിലെ ലാസ്റ്റ് റിറ്റയിറിത മാച്ച് ജോൺസഗവ് കൊടുത്തു അവന്റെ ചരിത്രത്തില ആദ്യട്ട് ജോത്സനാ- അത് ഭയര പ്രശനക്കെയായി സത്യം ഡബ്ലിയു ഡബ്ലിയു ഏറ്റവും വലിയ നെഗറ്റി വന്ന ടൈം അതായിരുന്നു.
എല്ലാരും ഡബ്ല്യൂ ഡബ്ല്യൂവിനെ കുറിച്ച് സംസാരിക്കണങ്കിൽ കൊറെ സംസാരിക്കാനുണ്ട്.
ത്യായിട്ടും നമുക്കെതായാലുവേ ആ സത്യ ഒരു നൊസ്റ്റാൾജിക് ഫീലാണത്. ഉം നമുക്കേതായാലും പിന്നീട് സംസാരിക്കണം ഇൻഷാ അള്ളാഹ് നോകട്ടെ
ആ ശരി ആഹ് വിളിക്കോണ്ടീ ശരി